കേൾക്കുന്നു
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ എന്താണ് എന്താണ് പാട് പ്പൊ സുഖണോ?
അതെ അതെ സുഖാണ് വേറെ കുഴപ്പങ്ങളൊന്നുമല്ല എവിടെ ഇപ്പ ഉള്ളത്
ഞാനിപ്പോ വീട്ടിലിങ്ങനെ ഇരിക്കയാണ് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ആലോചിച് പോയി ഇപ്പതാ ഞാന് ഇപ്പോ ഒരു വാർത്ത കേട്ടിട്ടുള്ളൂ തുകൂടെ കൃത്രിമ ബുദ്ധിയെ കുറിച്ചിട്ടുള്ള വാർത്ത ഞാൻ കേട്ടിട്ടുള്ളു അതിന്റെ പുതിയൊരു ഏ അതിന്റെ പുതിയൊരു കണ്ടുപിടുത്തവും ഒരു വികസ വിക വികസിപ്പിച്ച പുതിയൊരു സാധനം കണ്ടുപിടിച്ചത് കൊണ്ട് എന്നത് കൊണ്ടുള്ള ഒരു വാർത്ത ഞാൻ കണ്ട തോന്നുന്നു പിന്നാണെങ്കിൽ അതിന്റെ ശക്തിയെ കുറിച്ച് ആലോചിച്ച് പോവുവെ നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്
അതെ അതെ നമ്മൾ ഇപ്പൊന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കൃത് കൃത്രിമ ബുദ്ധി എന്നുള്ളത്
നമുക്കറിയാം ഇന്ന് ഈ കൃത്രിമബുദ്ധി നമ്മുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലും നമ്മുടെ അത് ബാധിച്ചിട്ടുണ്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള മേഖലയാണ് തൊഴിൽ മേഖല എന്നുള്ളത് നമുക്കറിയാം ഒരുപാടധികം പേര് തൊഴിൽ രഹി രഹിതരാവാനും അതെ പോലെ തന്നെ കൊറേയധികം പേര്ക്ക് തൊഴിൽ കിട്ടാനും ഒക്കെ ഈ കൃത്രിമ ബുദ്ധി കൊണ്ട് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് ഇതുകൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് വെല്ലുവിളികളൊക്കെ ഒക്കെ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് അപ്പോ പറയുകയാണെങ്കിൽ എ ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കി കൃത്രിമ ബുദ്ധിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യരെ പോലെ ചിന്തിക്കാനും അതേപോലെ തന്നെ പിന്നെ മനുഷ്യരെ പോലെ പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്ന തരത്തിൽ കമ്പ്യൂട്ടറുകളെ പരിശീലിപ്പിക്കുന്ന സാങ്കേതിക വിദ്യക്കാണ് കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത്
ഈവര് കൃ കൃത്യമ ബുദ്ധി എന്നൊരു പദ്ധതി കൊണ്ട് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ കൊണ്ട് നമുക്ക് ഒരുപാടധികം ഉപ
അതേപോലെ തന്നെ ഒരുപാടധികം ഒരുപാടധികം തന്നെ ഉപദ്രങ്ങൾ നമുക്കിണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണ് ആണെങ്കിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അത് ഒരുപാടധികം ഉപകാരമുള്ളതും എന്നാൽ നമ്മൾ മോശമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ അങ്ങേയറ്റം
ഉപയോഗശൂന്യമായതും ദുരന്തം വരുത്തി വരുത്തി വെക്കുന്നതുമായ ഒരു കാര്യമാണ് ഈ കൃത്രിമ ബുദ്ധി എന്നുള്ളത് ഇപ്പോ നമ്മൾ ഇത് ഇങ്ങനെ പറയുമ്പോ ഇപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരുന്നുണ്ടെ നേട്ടങ്ങൾ എന്തൊക്കെയാെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ നിങ്ങൾക്കതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാവും ഇപ്പ താ അതൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ചെയ്യാൻ പറ്റും ഒരുപാടധികം ജോലികൾ മനുഷ്യന്മാരുടെ സഹായമില്ലാതെ കൃത്രിമ ബുദ്ധി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പ ഞാന് കുറച്ച് ഉദാഹരണം പറയാണെങ്കിൽ ഓ വളരെയധികം വേഗത്തിലും കൃത്യ കൃത്യതയിലൊക്കെ ചെയ്യേണ്ട ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ഈ കൃത്രിമ ബു ബുദ്ധി കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് ചേർ തീർക്കാൻ സാധിക്കും അതേപോലെ യന്ത്രങ്ങളുടെ പ്രവർത്തനം പോലെയുള്ള ഈ ജോലികളൊക്കെ മനുഷ്യന്മാരെടുക്കുന്ന യന്ത്രങ്ങളുടെ പ്രവർത്തനം പോലെയുള്ള ജോലികളൊക്കെ ഈ കൃത്രിമ ബുദ്ധി കൊണ്ട് വളരെ എളുപ്പത്തില് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ മറ്റെന്തൊക്കെയാണ് ഇതിൻ്റെ ഉപകാരങ്ങള്
മറ്റെന്തൊക്കെയാണ് ഇതിന് ഉപകാരങ്ങളന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് നമ്മള് പ്രധാന ട്ടും ഇത് കൊണ്ടുള്ള ഉപയോഗ, ഉപയോഗിച്ചിട്ടുണ്ടെങ്കി, വിദ്യാ ച്ച മേഖലയിലാണ്. ദ്യ ജാരിച്ച മേഖലയില് നമ്മളെ ഇതോ ഇതൊരുപാട് സഹായിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മന സില ഞാൻ മനസ്സിലാ പൊ പറയാണെങ്കിലെ കൃത്രിമ ബുദ്ധി അഥവാ ഈ എ ഐ ആധുനിക ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട- സാങ്കേതിക വിദ്യകളിളൊന്നാണ് ഇപ്പ നമ്മുടെ ഇജ് ഈ ഒരു കാലഘട് കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റോം ഉന്നത നില ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ഏ. എ കൃത്രിമ ബുദ്ധിയെന്ന് പറയ്ന്ന താങ്കള് പറഞ്ഞതുപോലെത്തെ നുഷ്യനെപോലെ പോലെ ചിന്തിക് കാനും അവരെ പോല് തന്നെ പ്രവർത്തിക്കാനും തീരുമാനങ്ങളെടുക്കാനും അതാണ് പ്രധാനപ്പെട്ട വാചകം തീരുമാനങ്ങള് എട്ക്കാനും ഈ കമ്പ്യൂട്ടറ്കളെ പ്രേരിപ്പിക്കുന്ന ബൽപ്രാപ്തരാക്കുന്ന യോഗ്യരാക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് താങ്കള് പിന്നെ പിനെന്തൊക്കെ ചോയ്ച്ചില്ലേ ഞാ മുപ്പത വിദ്യാഭ്യാസ ഉപയോക്കാ പറ്റുവൊനിപ്പ പറയ നമുക്കേതൊരു കാര്യവും. പ്രയാസുള്ളൊരു കാര്യം ഈയൊര് കൃത്രിമബുദ്ധിയോട് പറയ്യാണെങ്കില് അവരത് എളുപ്പത്തില് നമുക്ക് ഈ എളുപ്പത്തില് വളരെയധികം ലഘുവാക്കിയിട്ടവര് നമുക്ക് പറഞ്ഞരും. നമുക്കത്രക്കും മനസ്സിലാകുന്ന രൂപത്തിലായ്രിക്കും അവരത് പ ഇപ്പതാ ഏഹ് ഇന്ന് ഈ എ ഐ പഠിക്കാൻ തന്യേ ഞങ്ങള് പറഞ്ഞ തൊഴിലവസരങ്ങള് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് ഈ തൊഴ്ലന്നെ താങ്കള് പറഞ്ഞിട്ടില്ല ഓഹ് ഇതാ ഇരുവത്തഞ്ചിരുവത്തിയാറ് കാലഘട്ടങ്ങൾ എത്രയ അധികം ഏഹ് എത്രയധികം പുതിയ പുതിയ ജോലി സാധ്യതകളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഏഹ് അതൊന്നും താങ്കള് മനസ്സിലാക്കും പിന്നെ ഇതാ ഈ മനുഷ്യരുടെ ജോലി എളുപ്പവും വേഗത്തിലുമാക്കുന്നുണ്ട്. കൃത്യമായ സമയവും ചെലവും ലാഭിക്കാ ഈ എ ഐ കൊണ്ടുല്ലൊ സമയവും ചെലവു ഒക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും ഇത് വെല്യോരു കാര്യം തന്നെ ക്കാ ഇതിനാത് തന്നെ നമുക്കെന്ത് പറ്റും മനുഷ്യമ്മാര്- കൂലി കൊടുകള് അതേപോലെ തന്നെ അവര്ക്കുള്ള വേദ്ന ഒഴിവാക്കാനൊക്കെ പറ്റും പിന്നെതാ ഇന്നാല് അയ്ലെ ചെല വെല്ലുവിളികളും മറ്റ് കൊറേ കാര്യങ്ങൾ ഒക്കെ ഇണ്ടെങ്കിലും നമ്മളത്തിന്റെ അതെ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ നിങ്ങ ഒരുപാടുണ്ടെങ്കി അതിന് നല്ല വശങ്ങള് നമുക്കൊരിക്കലും തള്ളിക്കളയാൻ പറ്റാത്തൊരു സാങ്കേതിക നമ്മൾ ഒരു ഒരുപക്ഷേ ഇത് തള്ളിക്കയുന്നയാണെങ്കിലും നമ്മുടെ നമ്മള് നമ്മുടെ വരും തലമുറയോട് ചെയ്യുന്ന വലിയൊരു അപ്കതയാണ് തെറ്റാണന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്ണം നമ്മള് വരും തലമുറക്ക് ഇത് പറഞ്ഞു കൊടുക് ഇതിനെ കുറ്ച്ചുള്ള ദോഷങ്ങള് പറഞ്ഞു. നന്മകള് പറഞ്ഞു കൊടു അവരെ ഇതിനുവേണ്ടി പ്രാപ്തരാക്കണം എന്നൊക്കെയാണ് എനിക്കിതിനെ കുറ്ച്ച് കൂടുതലും പിന്നെ താങ്കൾക്കെന്താണ് മറ്റ് എന്താണ് ഇതിനെ കുറിച് പറയാൻ ഉള്ളത്
അതെ അതെ അതെ മ്മള് പറയാണെങ്കിൽ ഒരുപാടധികം നീണ്ടുപോവുന്ന ഒരു വിഷയമാണ്.
അപ്പോ ഉം താങ്കളിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഞാനത് ഒന്നുകൂടി വിശദീകരിച്ച് പറയാമെന്നാണ് വിചാരിക്ക്ണത് അപ്പോ ഏ ജോലികള് വേഗത്തിലും കൃത്യതയോടൊക്കെ ചെയ്യുന്നൂന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു പാട്ധികം ജോലി സാധ്യതകളൊക്കെ വർദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ താങ്കൾ പറഞ്ഞു
അത് ശരിയാണ് ഒരുപാടധികം ജോലി സാധ്യതകളും ഒരുപാടധികം സാധ്യതകളും തൊറന്നിടുന്നൊരു മേഖല തന്നെയാണ് എ ഐ അത് ഒരിക്കലും ഞാൻ വിസ്മരിക്കുന്നില്ല പക്ഷേ എ ഐക്ക് കുറേ ദോഷങ്ങളൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ആ ദോഷങ്ങളു താങ്കൾ പറഞ്ഞതുപോലെ ഏ നന്മകളെക്കാൾ കുറവാണെങ്കിൽ ഒരു പരിധിവരെ ആ ദോഷങ്ങൾ ഓക്കെ ആ ഗുണങ്ങളെയെല്ലാം സ്വാധീനിക്കാൻ കഴിയുന്നാണ് ഇക്ക് തോന്നണത് എ ഐ കൊണ്ട് ഒരു പാട്ധികം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് അത് വലിയൊരു പ്രശ്ന ഭക്ഷണം തന്നെയാണ് അതൊരിക്കലും നിസ്സാരമായി കാണാൻ പറ്റില്ല കാരണം എത്രയോ പാവപ്പെട്ട മനുഷ്യരുണ്ട് അവരിക്കീയെ എന്താണെന്നോ അല്ലെങ്കിൽ എന്താണ് ചെയ്യാനൊന്നും അറിയില്ല ഇല്ല അവരവരുടെ രീതിയിലിങ്ങനെ പഠിച്ചുയർന്നിങ്ങനെ പോകും പക്ഷെ എ ഐ വരുന്ന സമയത്തെ അവർ എല്ലാം തന്നെ അവരെല്ലാം തന്നെ നഷ്ടപ്പെട്ടെ ജോലി നഷ്ടപ്പെട്ടെ പട്ടിണിയിലാവുന്നൊരവസ്ഥയിലേക്കാണ് അവരൊക്കെ പോകുന്നത് ഇതിനെ സമൂഹത്തിന് ഇതു വരുന്നതിന് മുമ്പൊരു മുൻധാരണയായിതെ കുറിച്ച് കൊടുക്കണമെന്നും അവർക്ക് ഇതിനുവേണ്ടി പ്രാപ്തരാകാനുള്ളൊരു കഴിവും പ്രാപ്തിയൊക്കെ സർക്കാരിന്റെ ഭാഗ ഭാഗത്ത് നിന്നും ജനങ്ങളുടെ ഭാഗത്ത് നിന്നും മറ്റു ഏ ഗവൺമെൻറ് എതിരാ അല്ലെങ്കിൽ സർക്കാരെ എതിരാ ഈ സംഘടനകളുടെ സഹായത്താലെ നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ പിന്നെ മറ്റൊരു കാരണമാണ് അത് മിതമായ ആശ്രയത്വം
ഇപ്പോ ഇതാ നമ്മളിപ്പോ നോക്കയാണെങ്കിലേ അമിതമായിട്ടീ എ ഐ ആശ്രയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ ബുദ്ധിശേഷിയെയും കൃത്രിമ അമിതമായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ചിന്താശേഷി അത് നശിപ്പിക്കുന്നു എന്നുള്ളൊരു ലേഖനം ഞാൻ കാണുകയുണ്ടായി അത് വളരെ ധികം ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏ ഇപ്പ നമുക്കറിയാം നമ്മളെ ഏതെങ്കിലും ഒരു ചാറ്റ് ബോട്ടിലെന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരറുവാസെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റു കിട്ടാത്തതോ ഇന്റർനെറ്റ് കിട്ടാത്തതോ അല്ലേ എന്തെങ്കിലൊരു തെറ്റ മയ എ മെസ്സേജു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളു ഒരു പക്ഷെ അവിടെ ഇട്ട് പോകാൻ ചാൻസുണ്ടെ അല്ലെങ്കിലു മറ്റൊരു കാര്യം നോക്കയാണെങ്കിലെ ഈ ചാറ്റ് ബോട്ടുകളൊക് ഒക്കെ നമുക്ക് തെറ്റായ വിവരങ്ങൾ നൽകാൻ സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷേ നമ്മളെന്ത് ചെയ്യും അതും ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ച് പോകും കാരണം ഇത് പറയുന്നതൊക്കെ ശരിയാണല്ലോ അപ്പോൾ അതും ശരിയാണെന്ന് നമ്മൾ വിശ്വസിച്ച് പോന്നതിനാലെ നമ്മളെ അങ്ങനൊരു കണിയിൽ പെടാൻ സാധ്യതയുമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എ ഐ യെ പൂർണ്ണമായി വിശ്വസിക്കാ പറ്റൂല്ലന്നാണ് എനിക്ക് പറയാനുള്ളത് എ ഐ യെ പൂർണ്ണമായി വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ തന്നെ ബാധിക്കും എന്താണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ മറ്റെന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്
അതെ തീർച്ചയായും ഇതിനെ കുറിച്ച് പറയാ ഒരുപാട് അധികം പറയാനുണ്ടാകും ഉണ്ടാവും അപ്പോ നമുക്ക് ഈ ഒരു കോളിലൂടെ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏ നമുക്ക് അതൊരു മറ്റൊരു കോളിലൂടെ പറഞ്ഞാൽ എന്താ ഇതിനെ കുറിച്ച് പറ വഷങ്ങള് പറഞ്ഞഞ് പറഞ്ഞിട്ടെ ഞാൻ തീർന്നിട്ടില്ല ഇനി ഒരുപാടധികം പറയാനുണ്ട് എന്താ ഏ അതൊരു മറ്റൊരു കോളിലൂടെ പറഞ്ഞ പ്പോയി
അതെ അതെ തീർച്ചയായും അതൊരു മറ്റൊരു കോളിലൂടെ പറയാൻ തന്നെ നമുക്ക് സാധിക്കുകയുള്ളു എന്നായാലും നമുക്ക് ഈ കോളിവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ